കേക്ക്ന്നില്ലേ ആഹ് കേൾക്ക്ന്നില്ലേ?
ആഹ് കേക്ക്ണ്ട്
അഹ് ആഹ് എന്തെക്കെണ്ട് വിശേഷങ്ങള്
എന്തൊക്കെ നല്ലതന്നെ ഇങ്ങനെ പോണ്
കഴിച്ചോ മാഹ് വ്ട് തന്നെണ്ട് ഇന്നെന്താ നല്ല വെയിലായിരുന്നു നല്ല വെയിലും നല്ല കാലാവസ്തേ ആയ്രുന്നു അവിടെയോ
ഇവടെ അങ്ങൻ തന്നെ ഇന്ന് വെയിലെന്നേര്ന്നു. മഴൊന്നുണ്ടായിട്ടില്ല ഉച്ചക്കൊന്ന് മഴ ചാറിപ്പോയി
ആഹ് ഇതും അതുണ്ടായില്ല. നല്ല വെയിലെന്ന് പറഞ്ഞാല് നമ്മ്ളെ വേനൽ സമയത്ത് ഇണ്ടായ വെയിലില്ലേ അത് മാതിരി വെയിലാരുന്നു അതോണ്ടെല്ലാർക്കു സന്തോഷായി അഹ് അത് സത്യം നല്ല അത് സത്യാട്ട നല്ല അതിനൻസരിച്ച് നല്ല ചൂടാ പൊ പർഞു ഓ എന്നാ ചൂട് ഓ ഇരിക്ക്യ പറ്റണ്ല്ലാന്ന് പർഞു. മഴ കാര്ണം വെറച്ചൊണ്ടിരുന്നവരാണ്. ഒരു ദെവസത്തില് വെയിൽ കണ്ടപ്ളേക്ക് ചൂട് സഹിക്യ പറ്റ്ണില്ല അങ്ങ ത്യാണ് ഇപ്പൾതെ കാലം പറ അതാണ് പ്രഷ്
മഴ പെയ്താലോ തണുത്ത്ട്ട് പൊത്ച് മൂടി കട്ക്കാനു തോന്നും
ഇന്റെ കാലിലൊക്കെ ന്ത മസ്ല് കേറിട്ട് അങ്ങ് വേദനേണ് ടൈലിലൊക്കാണെങ്കി തണുപ്പങ്ങട് അടിച്ചിട്ടെ കു ക്കായാലും വെല്ലിമകായാലും നമ്മൾ തടവി കൊടുക്കണം അല്ലെങ്കി ഗതി കേടാ നമുക്ക് ഒന്നും ചെയ്യ ആഹ് ഒന്നും ചെയ്യാനും പറ്റൂല അങ്ങൻതൊരവസ്ഥയാണ് എന്നിട്ട്ണ്ടെങ്കിലോ മായ പെയ്തില്ലെ ലോ മഴയി മഴയില്ലല്ലോ മഴയില്ലല്ലോ എന്തൊരു ചൂടാ ആ ഉം
ആഹ്
ആഹ് ഒരവസ്ഥ തന്നെ ഇത് കുട്യൾക്കൊന്നു കഴിച്ച് കെടന്നേന്നു ല്യ കുട്യോളൊന്നു
ഇല്ല കുട്യോള് ഭഷണം കഴിക്കാനായിട്ടില്യ. ഇന്ന് ഞൻക്കൊര് കുടീര്ക്കല്ണ്ടായ് അപ്പട്ന്ന് ആ് ഞങ്ങള് പോയി കുട്യോള്ക്കുള്ളത് ഇങ്ങട്ട് കൊൻട്രുമ് ചെയ്ത്
ആഹ് കുട്ടിക്കുള്ളത് കൊണ്ട് വന്നു കുന്ത കുട്യളെ പിന്നെ കൊണ്ടരഞെന്താ കൊണ്ടു പോയില്ല അവർ വന്നില്ലേ?
ഒ
ഓ ആ ഉച്ച് നിങ്ങൾ ഉച്ചക്ക്കില്ലേ പോയത്
ആ ഉച്ചകാണാ
ആഹ് ആഹ് ആ ആഹ് അത് ശരിയാണ് അല്ലേ തന്നെന്ന് തിങ്കളാഴ്ച ദിവസം മുടങ്ങിയ പിന്നെ ആഴ്ച തന്നെ ഒരു രസണ്ടാവൂലേ
അല്ലെങ്കിൽ പിന്നെ ഇവര് ഈ കുടിയിരിക്കൽ വെക്കുന്നവരുണ്ടല്ലോ ഈ ഞായറാഴ്ച ദിവസം നോക്കിം വെക അഹ് ല്ലെ ഓര് അവധി ദിവസം വെ ക്കാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ കുട്ടികളേം കൊണ്ട് പുവാം ചെല്ല പിന്നാ ഓരോരുത്തരുടെ സചര്യം പോലെ അല്ലേ വെക്കണത് നമ്മള ഇഷ്ടത്തിന് വെക്കാൻ പറ്റൂലല്ലോ
ത് പിന്നെ ങ്ങനെ വെക്ക ല്ലേ
ആ ആ അതന്നെ അത്ചാ അവര് ഒരു പക്ഷെ ഇന്നലെ കൂടി പണി ഉണ്ടായിരിക്കാം വീട്ടില് അങ്ങനെ ഇണ്ടാവുല്ലോ ഏ പണി ഇന്നലെ കുടിണ്ടായി ആ ഇണ്ടായികണ് അപ്പ പിന്നെ അവ സൗകര്യം പക്ഷെ വെ തിങ്കളാഴ്ച തിങ്കളാഴ്ച നല്ല ദേസല്ലേ ആ നല്ല ദിവസം ന്താണ്
അതേ
ആ നല്ല ഒരു ദിവസമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടതോളം ഉ നല്ല ദിവസമാണ് തിങ്കളഴ്ചയ എന്ന് പറഞ്ഞല് ഞായറാഴ്ചയക്കാളും തിങ്കളും വ്യാഴോലേ നല്ല ദിവസം
ആ ദിവസം മന്നെ എന്ത അടുത്തന്നെ എന്താ ബന്ധുവ വുന്നോ അത് നായൽക്കാര് അങ്ങനെരുന്നു ഇടായിരുന്നു അത് വിടായിരുന്നു ഓ
ന്റെ മു
മോന്ന്റ്റെയോ
ആ ആ മോന്റ് മോന്റ്
മോന്റെ മോന്റെയാ
ഉമ്മാടെ ആങ്ങളടെ മോൻറ്റെ
ഉമ്മാന്റെ ആങ്ങളടെ മോൻറ്റെ ആ മതി ഇപ്പൊ കിട്ടുന്ന്ണ്ട് ട്ട ഇപ്പ ഉമ്മാടെ ആങ്ങളുടെ മോ ആ ഓ മനസ്സിലായി മനസിയി അപ്പൊ ഇങ്ങടെ മുറ ചെറുക്കന്റെ വീട്ടിലെ പാല് കാച്ചായിരുന്നു അതന്നെ ഇവിടെയൊക്കെ മച്ചാന്ന് പറയും നമ്മളപ്പോ ഉമാനാലും ഉപ്പാന്റെ പെങ്ങട കുട്ടിയണേലും ഉമ്മാന്റെ ആങ്ങള്ടെ കുട്ടിയാണേലും തങ്ങൾ പറയുന്നത് മച്ചാൻ ന വിളിക്കണേ ആ അങ്ങനെ വിളിക്കല് ആഹ അടു
അ ഞന്നെ പറയ
ആ അമ്മോൻറ്റെ മോൻ അമ്മേന്റെ അ മ്മ അ ആമന്റെ മോന അങ്ങനെയൊക്കെ തന്നെ പറയാ അതന്നെ എങ്ങനെ വീടിന്റെ അ ത്തായിരുന്നോ ദൂരം ഉണ്ടായിരുന്നോ പോവാന്
ആ അടുത്താണ് നടന്നു പോവാള്ള വയ്യൊക്കെ തന്നെയ ഉള്ളൂ
അത്രയേള്ളൂ പിന്നെന്ത വേണം
ആഹ്
ഇതായിരുന്നു ഫുഡ് ബിരിയാണി, നെച്ചോറ്, തേങ്ങാച്ചോറ്
ബിരിയാണി, മന്തി പിന്നേ എളനീര് പായസം
ആ വളരെ രസുണ്ട് ടേസ്റ്റ് ഉണ്ട്.
ഇളനീര്ന്ന് വെച്ചാ നമ്മൾ ഇളനീര് കരിത്ത് വെച്ചിട്ടുണ്ടാക്കി പഴല്ലേ.
ആ എ ഇളനിർ കൊണ്ടുള്ള പായിസം
അയ്യോ നിങ്ങൾക്കിടെ ഇളനീരൊക്കെ ഉണ്ടോ കുടിക്കാന് ഇവിടെ ഇളനി ഇളനിർ കുടിച്ചച്ചലേ അല്ല അപ്പൊ അനെക്കൊണ്ട് അങ്ങോടൊക്കെയെന്നു പറഞ്ഞാൽ ഇഷ്ടംപോലെ തേങ്ങയും തെങ്ങുക്കെയുണ്ട് അപ്പം പിന്നെ നിനക്ക് ഇളനീർ വച്ചു പയ്യസൂ പായസമുണ്ടാക്കാം എണ്ണ ആട്ടി ഇടക്കാം എന്ത് വേണമേലു ചെയ്യ അതൊക്കെ ഞങ്ങള് തേങ്ങ ഒരുകിലോ ഓന് എന്താണ് എൺപത് രൂപ കൊടുത്തിട്ടാണ് തേങ്ങ വാങ്ങിച്ച് ഉപയോഗിക്കല്
അറക്കാൻ തന്നെയല്ലെ
അടക്കാൻ തന്നെ തേങ്ങ വാങ്ങിയാ പണ്ട് സമയത്ത് അത് എന്റെ ചെറുപ്പത്തിലേക്കാ ഞങ്ങൾ വീട്ടിലെയൊക്കെ ഇഷ്ടമ്പോ ഇഷ്ടപോലെ തെങ്ങ് ഉണ്ടാരുന്നു തെങ്ങ് തേങ്ങ അടത്താൻ തന്നെ തേങ്ങ അടർത്തി എടുക്കാൻ തന്നെ ഒരാൾ വേലക്ക ഉണ്ടാർന്ന് പിന്നെട്ട ആട്ടി എണ്ണി എടുക്കുവായിരുന്നു ഒരുപാട് തേങ്ങ പുറത്തുവെച്ചു വണ്ടി വന്നിട്ട് നമ്മള് തേങ്ങ കൊടുക്കുവരുന്നു ആ വീട്ടില് ഇപ്പഴേ ഒരു ദിവസം കരക്ക് വേണമെങ്കിൽ തേങ്ങ വാങ്ങൻ ഉപയോഗിക്കേണ്ട ആ അവസ്ഥയിലേക്ക് എത്തിട്ടാണ്. എന്നച്ചാ ഉള്ള തെങ്ങ് കണ്ടിൽ ധരിച്ചച്ച് പോയി അപ്പൊ തെങ്ങ് തെ നമ്മുടെ നാട്ടിൽ ഇജ് കായംകുളത്തും ആ മറ്റ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തേങ്ങ ആട്ടി വര നമ്മള ഇങ്ങനെ വെറ്റ് ചെയ്ണം കടയിൽ ചോദിക്കും പിടിയെ ചോദിക്കും എന്താണ് തേങ്ങാ വണ്ടി വന്നിട്ടുണ്ടോ എന്റെ അടുത്തും തേങ്ങ വന്നിട്ടുണ്ടോ അപ്പൊ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മള് കിലോ തൂക്കി അങ്ങനാണ് അങ്ങനെയാണ്ല്ല ഇന്ന് വരെയും അഞങ്ങനെയൊക്കെ ഇ തേങ്ങ ഉപയോഗിക്കുന്നത്. ബാക്കിക്വ
ഇല്ലതു ഞങ്ങൾ തേങ്ങ ഇട്ടു വിക്കാറുണ്ട്
ആഹ്
അഞ്ഞൂറ് നാന്നൂർ അഞ്ഞൂറ് അഞ്ഞൂറ് തേങ്ങക്കെ ഉണ്ടാവും വിക്കാനൊക്കെ
അള്ളാ പയ്യടാ നിങ്ങളൊക്കെ എന്ത് ബാക്കി നിങ്ങൾക്ക് ഉണ്ടെന്നും പറ ചമന്തിയരെെ കൂട്ടാ ഇവിടെ കുട്ടികൾക്ക് ചമന് തേങ്ങാ ചമ്മന്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭ എപ്പറയാണുക്കോട്ടെ ഒരു കറിയും വേണ്ട പിന്നെ പക്ഷെ തേങ്ങയുടെ ക്ഷാമം കാരണം ഞമ്മൾ മിക്കപോരും വെക്കത്തില്ല കൊത്തിയായിട്ട ആകുമ്പോഴേ നമ്മള് തേങ്ങ ഉട്ട ചമ്മതി അരിങ്കിലള്ളേ അല്ലാ അമ്മാതിരി തേങ്ങക്ക് ക്ഷമാണ് നമ്മള് ഒരു ഇപ്പനോട്ടിക്കോ ഒ അഞ്ചോ ആടോ കിലോന് തേങ്ങ വാങ്ങിച്ച ആ ഒൾ ഏറ്റവുംകുടിനിക്കുവാന് അപ്പേഴുംതന്നെ ഏകദേഷ ഒരു അറുന്നൂറ് എഴു രൂപയുടെ തേങ്ങ നമുക്ക് ഒരാഴ്ച വേണം. അരക്കാൻ വേണ്ടിട്ടേ ഒരു അഞ്ചാറ് കിലോ തേങ്ങ തേങ്ങ ഉണ്ട് ആ ഒരു അറുനൂറ്റമ്പത് നമ്മള ഇങ്ങനെ ആഴ്ചൽച്ചൽ അതിനലുള്ള വരുമാനം കൂടി നമുക്കുണ്ട അവിടെ
സത്യ പറഞ്ഞണ ഒള്ളൈല മുക്കാൽബാകവും തേങ്ങ വാങ്ങാൻ വേണ്ടിട്ടാണ് ഇവിടുത്തെ ക്യാഷ് ഫുള്ളും ചിലവാക്കുന്നത് എന്റെ ഒരു ഇതുവെച്ചുപറയെനെങ്കിൽ രണ്ടും മൂന്നു തെങ്ങ്ണ്ട് പക്ഷെ അതിനാകാത്തുയൊന്നും കായ്ക്കുന്നില്ല പിന്ന ഉണ്ടെങ്കിൽ പിടിക്കുന്ന കായ തന്നെ കൊഴിഞ്ഞു പോവ ഇപ്പൊ ഞങ്ങള് വീട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പതിനാറ് സെൻ്റ് വസ്തു ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ട് അത് മൊത്തം ഇരുപത്തിഅഞ്ചു മുട് തെങ്ങ് വെച്ചിട്ടുണ്ട് പ്പതില് ഒരു തേങ്ങ പിടിക്കാൻ തുടങ്ങി പക്ഷെ പിടിച്ച തേങ്ങ തന്നെ മറ്റേല്ല പൊട്ട തേങ്ങയായിട്ട് പിടിച്ച കൊറച്ച് കഴിയുമ്പോ തന്നെ കരിക്ക് ആവുന്നതിന് മുമ്പ് തന്നെ അത് കേടായിട്ട് ഇത് അടർന്ന് അടർന്ന് വീഴാ ആവി ചാഷിച്ചാണ് ഈ പേടം അന്യായ വിലയ്ക്കാ വാങ്ങിച്ചത് തെങ്ങും തൈ നടാലോ വിചാരിച്ച് ഇനിയെങ്കിൽ ഇനി വരുന്ന മ ക്കള് അവർക്കെങ്കിലും തേങ്ങ വാങ്ങിട്ട് ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തെങ്ങ് ഉള്ള ഒരു തൈ തൈ തെങ്ങാണ് ഒന്നും ആയിട്ടില്ല അതിൽ ഒരെണ്ണം മാത്രേ വെക്കാനായിട്ടുള്ളൂ ആ രീതിയിൽ വാങ്ങിച്ചിട്ട് ആ തെങ്ങ് പോര പിന്നെ ചെല്ലിന്ന് പർഞ്ഞരു സാധനുണ്ടല്ലോ ഒരു കറുത്ത വണ്ട് അത്
ആഹ് ഇവടെ ചെള്ള് ന്നറയാ ചെള്ള് കൊത്തി കേടെര്ത്തും
അള്ളാ കുത്തി കുത്തി എന്റെക്കം തന്നെ ഓല എല്ലാം ഇങ്ങനെ കുനിച്ചിട്ടേക്കാം അത് തിര്മ്പി വാ പിന്നെ ഒരു തെങ്ങ് തൈ ഒരു തൈ ഒരുവിധം നന്നായിട്ട് വളർന്ന് കേറി വരുന്നായിരുന്നു ഒരു തെങ്ങും തൈ ആ തെങ്ങ് തൈ ഈ ഓണ ബാധിച്ചിട്ട് ഈ ഒണക്ക സമയത്ത്ണ്ടല്ലോ കരിഞ്ഞി പോയി ആ മൂന്ന് ദാ കരിഞ്ഞ് ഇരിക്കുന്നു
ഏ ഇവടെ ഇവടി അങ്ങനെ തെങ്ങ് കേടൊക്കെ ഇണ്ടാവല്ണ്ട് ഇപ്പൊ ഇതാകട്ടിട്ട് കേ ഇതാക്കും ഉപ്പ് ഇണ്ടല്ലോ ഉപ്പ്ട്ട് കൊടുക്കോ
ആഹ് ഉപ്പ്ട്ടു നമ്മള് ഉം കുമ്മായ ഇട്ടു കൊടുത്ത് പിന്നെ വളങ്ങളായ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഇപടെ ചൂടേറ്റാണ് സൂര്യാതാപമേറ്റാണ് ഒരു തെങ്ങ് കരിഞ്ഞു പോയത്ട്ടോ നമ്മളെ കേരളത്തില് ഏറ്റവും കൂടുതൽ ചൂട് ഉള്ള ജില്ലകളിൽ പെട്ട ഒരു സ്ഥലമാണ് ഞങ്ങടെത് ഏ പ്രത്യേകിച്ച് ഉയർന്ന മേഖലയാണ് ഏറ്റവും കൂടുതൽ പാലക്കാട് നമക്ക് കൊറയാ എന്നാ പാലക്കാട് കഴിഞ്ഞ അടുത്ത ചൂട് കൂടുതലാണ് കൊല്ലം ജില്ല ഏകദേശം നാല്പ്പത് ഡിഗ്രി വരെ ചൂട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് വീ എറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് കാരണം ഞങ്ങൾ ചൂടാർന്ന മേഖലയും കൂടി ആണ് ആ കൊല്ലത്ത് തന്നെ പുനലൂ എന്ന് പറയുന്ന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അറിയുന്നത് പാലക്കാട് പോലെ തന്നെയാണ് അപ്പൊ ഇവടെ ഒരുപാട് പേർ ആ സമയത്ത് എന്ത് ചെയ്ത് കൈ ക്കും ചുണ്ടിനും മുഖത്തും ഒക്കയും സൂര്യാതാപ ഏറ്റിട്ടുണ്ടായിരുന്നു ഓ ഒരു സമയത്ത് തോന്ന അവടെ തെങ്ങിന് സൂര്യ വായിച്ചിട്ടാണ് അല്ലെങ്കിൽ നല്ലോണം നിന്നൊരു പൂവ് ഒരു ദിവസത്തെ ആദ്യേ ഇല പഴുക്കുന്നു പിന്നെ പിന്നെ പിന്നെ ഉണങ്ങി ഉണങ്ങി ഉണങ്ങി ഉണങ്ങി അതങ്ങ് പോയി പ്പാടെ നശിച്ചാ തെങ്ങ് ആ ഒരു തെങ്ങ് അത്ര ആവാൻ വേണ്ടി എത്ര വർഷം എടുത്തായിരുന്നു അത് ഉള്ളേ നമുക്ക് സങ്കടം എന്തുമാതിരി ചാണകവും ചാണാപ്പൊടിയും ചാമ്പലും ഒക്കെ ഇട്ട് വളം ഇട്ടു
ആഹ് എന്നിട്ടും പോവന്നെല്ലേ
എല്ലാതും പോയി അതെ നമ്മളൊരു സാധനം ദാഹിച്ചു മോഹിച്ചു ഇങ്ങനെ നട്ട് വളർത്തി വെള്ളൊക്കെ ഒഴിച്ച് കഴിഞ്ഞ അത് നശിച്ചു പോയ പിന്നെ നമുക്ക് വീണ്ടും അടുത്ത് നടാനുള്ള ഒരു ഇതങ്ങ് മാറും
ആഹ്‌ നമക്ക് അത് നടെണ്ട പൂതി എന്നെ ഉണ്ടാവൂല
ആഹ് കണ്ടേ എന്നെ എനിക്ക് ദാണ്ടേ മോള് വിളിക്ക്ണേ ഞാൻ താ അവക്ക് ഇച്ചിരി വെള്ളം എടുത്ത് കൊടുത്തിട്ട് ഇപ്പ വരാവേ ശെരി വെള്ളം എട്ത്ത് കൊട്ത്ത്ട്ട് ഇപ്പ വരാവേ